ഹലോ
ആഹ് കേക്ക്ന്ന്ണ്ട്
ആഹ് ആഹ് എന്തൊക്കെയാ വർത്താനം
സുഖായിരിക്ക്ണ് എന്താണ് അവിട്‌ത്തെ വിശേഷങ്ങള്
ഇവടിം സുഖായിക്ക്ണു കൊപ്പന്നുല്ല പിന്നെ മഴക്കണ്ടോ ആഹ് അതയ്ഞ്ഞു
ഏഹ് എന്താ പരിപാടി
മഴൊക്കെണ്ടോയ്ക്ക്യാ
ഇല്ല മഴ ഇല്ല്യാ
ആഹ് പരിപാടി എന്താ ഇപ്പൊ പണിയേളൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കാ
ആഹ് ഫ്രീയായോ
ആഹ്
ഉം എന്താണ് ലഞ്ചിന്
ലഞ്ചിന് കാര്യായിട്ടൊന്നുല്ല അതാപ്പന്ന് ഫ്രീ
ആഹ് ആഹ്
മീൻ കിട്ടീല്ലന്ന് ന്നല്ത്തെ കൂട്ടാനൊക്കെ വെ ച്ച് അഡ്ജെസ്റ്റെയ്യാച്ചിട്ട് ഒണക്കലൊ
ആഹ് ആഹ് ഓഹ് പിന്നിനി രാത്രി ആയിരിക്കുല്ലെ പണിണ്ടാവ
ഉം ഇപ്പ രാത്രികക്ക പണിയാവ
ആഹ് കൊറ്ച്ച് ഒരു നേരം നമ്മ ഫ്രീ ആയ രാത്രിക്കൽക്ക് എക്സ്ട്രാ വേറെ പണിയാവും
വരും ഉച്ചക്ക്പ്പ ഞാനും മ്മെള്ളൂ കുട്ട്യോളൊക്കെ പോയില്ലേ വരും ഒക്കെ പോയി ഇഞ്പ്പൊ എല്ലാരും വൈന്നേരത്തിന് വരുമ്പോത്ത്ന് എന്തേലൊക്കെ വാങ്ങണം വരുമ്പോ എന്തേലും കൊൻണ്ട്രാ ഉം പറഞ്ഞിട്ട് ണ്ടാക്കണം
ആഹ് യുണ്ട് കഴിഞ്ഞിട്ടില്ല ന്ന് പണികള് ഞാൻന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്
ആഹ് അയ്ശരി
അപ്പോ
മക്കള് പോയോ
ആഹ് പോയി മക്കള് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് നടന്നോണ്ടിരിക്കാണ് ചോറ്ണ്ട് ഓൾറെഡി പിന്നെ ഈ കറിയുണ്ട് ഇനി ഉപ്പേരി ണ്ടാക് ഉണ്ടാക്കാം വേണ്ടിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട്ണ്ട് ഇപ്പ ചെറിയാള് ക്ക് ഒരു വയസ്സായിട്ടുള്ള അപ്പൊ മൂപ്പര്ഒറക്കാണ്
ആഹ് ആഹ് ഞാനും കുട്ടിയൊറങ്ങീക്ക് വേഗം പണിയോള് തൊടക്കല് അങ്ങനെയുള്ളൊക്കെ കഴിച്ചു തിരുമ്പാള്ളൊക്കെ മെഷീനി കെടക്ക്ണ്ട്
ആഹ് അതെ
കറണ്ടാണെങ്കി പൊ എന്താ കൊറ് കൊ റ്ചേരണ്ടാവൂല പറ്ഞ്ഞിട്ടെ പ്പ പ്പൊന്നും ചെയ്യാല്ല മിഷേ ആം മിഷേൻലിടും ചെയ്തു ഇഞ്പ്പത് കഴിയ് കറണ്ട് വന്നാതെ ലെ ഇഞ്പ്പയ്മെ പണിട്ക്കാം പറ്റുള്ളു
ആഹ് അഹ് ശെ
ച്ചക്ക് ശേഷയ്ക്കാരപ്പഞ് പണി ഏഹ്
ആഹ് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലേ അപ്പൊ ഫ്രീ ആയിട്ടില്ലാന്ന് എന്താ ഫുള്ള് പണി കയ്ഞ്ഞാ ഒറങ്ങല്ണ്ടാ
ഏയ് എപ്പൊറ്ങ്ങാനൊന്നും പറ്റൂല കുട്ടിള്ള കാര്ണം അവര് നീച്ചിട്ടതായിട്ടും എയ്ഞ്ചായിട്ടില്ല എഴ്പതായിറ്റുള്ളൂ
ഏഴര ആഹ് ഫുഡ് ഒക്കെ കൊടുക്കലൊ ട്ങ്ങീണ്ടാവൂല്ലേ
ഇല്ല എഴുപതായിട്ടുള്ളൂ പറയാ
എഴുപതായിട്ടുള്ളൂ ആഹാ അത് ശരി പ്രസവിച്ചെടുക്കണ സമയാല്ലേ
ആഹ് ആഹ്
ഞാൻ വിചാരിച്ചത് ഞാൻ കേട്ടത് ഏഴു മാസം എന്നാ അതന്നെ ഫുഡ് കൊടുക്കണ്ടത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവലേന്ന് പറഞ്ഞ
ഉം ജലദോഷകാരണെ സൗണ്ട് ഒക്കെ ഇങ്ങനെ കംപ്ലയ്ന്റായി കിടക്ക എന്തായത് കാരണം
പനിക്കൂർക്കട നീര് നല്ലതായിരിക്കും
ആഹ്
അല്ലെ തുളസി നീര് പനിക്കൂർക്കിട നീര ഞാനി ങ്ങനെ മോൻക്ക് ഇവർക്ക് അങ്ങനെ ചെയ്യല് അല്ലെങ്കി ഇങ്ങനെ പറയലുണ്ട് വാട്ടീട്ടു വണണ്ടോ പനിക്കൂർക്കണെങ്കില് അതിന്റെ നീര് വാട്ടീട്ടു വേണം എടുക്കാൻ
എടുക്കാ ആടലോടകത്തിന്റെ എല ഇതിറെ ആഹ് അത് രണ്ടും കൂടി തന്നെ കഴിക്കലൊക്കെ ഉണ്ട്
ആഹ് പെട്ടെന്ന് എഫക്ട് ചെയ്യലുണ്ട് അല്ലെങ്കിൽ ഈ പനിക്കൂർക്കട എല നെറുകയിൽ വെച്ച് കൊടു- ക്കാന്നാ ഒർങ്ന്ന ടൈമില് നെർകേല് വെച്ച് കൊടു - ന്ന് പറയുംട്ടാ ഒ രെല എടുത്തിട്ട് നെർഗൽ വെച്ചാ മതി അവരെ
ആഹ്
അങ്ങനെയും പറയുന്ന കേക്കലുണ്ട് ആഹ് അര ച്ചിട്ടോ ഇനിയല്ല അങ്ങനെ വെറുതെ വ ണോ അറിയില്ല ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ അതെല്ലെ അത എന്നാലല്ലേ അപ്പോൾ എനിക്ക് തോന്നിച്ചാല് മറ്റേ എല വെറുതെ വെച്ചാ അങ്ങന ഇരിക്കൂലല്ലോ
ആഹ് അരച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്ക അപ്പ അയ്ന്റെ നീര് ആഹ് അങ്ങനെ
എത്രാളാണ്
നാല നാലാള് നാലാ
നാലാമത്തെ ആളാ അല്ലേ ഇത് ഉം അഹ് ശേരിയാ. മൂത്താളെ ഏത് ക്ലാസ്സ്ല?
മൂത്താളോ നയൻത്തില് മറ്റാള്
ഒമ്പതാം ക്ലാസ്സില്.
ആഹ് മൂത്തത്. ആരോ തമ്മില് ഒരു വ ഒരു വയസ്സിന്റെ വ്യത്യാസള്ളു.
ആഹ് ആഹ് അത്ശേ
മൂത്താളും രണ്ടാമത്താളും തമ്മില്. മറ്റാള് പിന്നെ നാല്ക്കെ ത്തിട്ടൊള്ളൂ.
ആഹ് തെ. അവരൊക്കെ തന്നെ പഠിച്ചോളെയിരിക്കൂല്ലേ.
ആഹ് അവര് തന്നെ പഠിക്കും. ചെറിയാളെ കൊറച്ച് നോക്കണം. പഠിക്കാനും കൊറച്ച് പിന്നാക്കാവ്ണ്ട്. ഉം
ആഹ്. പൊർ
ഇന്ന ഈ ആൺകുട്യള് പൊതുവേ പെൺകുട്യളെമായിരി പഠിക്കൂലല്ലോ. ചേലോ ചെലോരെല്ലേ പഠിക്കുള്ളൂ.
എല്ലാ. നാലാ കുട്യളാ.
അല്ലേയ് മൂത്തത് മോള്.
ആഹ് ഓക്കെ.
മറ്റൊര് മൂന്നാലും ഇല്ല. അവള് ഹാദിയലാണ്. അപ്പൊ പിന്നെ ട്യൂഷന്ള്ള ടൈമ് കിട്ടൂല.
ആഹ് ശരി പിന്നെന്താണ്.
നിന്ന് പഠിക്യായിരുന്നു ആദ്യം. അപ്പോ ട്യൂഷന് ഒക്കെ ണ്ടായിരുന്നു അവ്ടെ.
ആഹ്
പിന്നെ ഞാനിപ്പോ ഇങ്ങനെയപ്പോ കുട്യോക്കെയപ്പോ വീട്ടിലാളുല്ല. അപ്പൊ അങ്ങനെയപ്പോ അവളോട് ഇങ്ങട് കൊടുന്നതാ.
നോക്കിക്കോളൊ കുട്യളെ.
ആഹ് അവള് നോക്കും.
അലോ അവർക്ക് നോക്കണല്ലല്ലോ അവര്ക്ക് സമയല്ലല്ലോ.
സമയല്ല. ഇപ്പ സമയല്ല. ഇപ്പൊ പിന്നെ വന്നാല്. ന്നാലും നമുക്ക് പോ വൈകുന്നേരത്തൊക്കെ പിന്നെ സ്കൂളില്ലാത്ത ദിവസങ്ങൾലൊക്കെ ഒരാളല്ലേ മ റ്റേത് അവിടെയാവുമ്പോ നിന്ന് പഠിക്കാവുമ്പോ അങ്ങനെയൊന്നും
ആഹ് അഹ് ശരിയാ. ഹസ്ബൻഡ് നാട്ടി തന്നെണോ?
ആഹ് തെ നാട്ടില്ള്ള ആളാ. ഷോപ്പിലെ ഒരു ഷോ ടൈലിന്റെ ഷോപ്പാണ്. അയിന്റെ ഗോഡൗൺ മാനേജറായിറ്റ് വർക്ക്
ആഹ് അവരേ കിട്ട്ല്ണ്ടാവൂല.
ആഹ് അഹ് ആരിം കിട്ടൂല. വന്ന് പോവന്നെചെയ്യ് നെ. രാവിലെ വേ രാവിലെ പോവും. വൈന്നേരത് വരും.
ആഹ് കുട്ടി. പിന്നെ ആകെ സാറ്റർഡേ സൺഡേ മാത്രണ് നമ്മ മക്കളെല്ലാരും ഉണ്ടാവുള്ളൂ. അന്നാണെങ്കിൽഅവക്ക് കളിക്കാനും ണ്ടാവും പഠിക്കാനും വേറെ ണ്ടാവും. അപ്പൊ പിന്നെ അവരെ വിളിച്ചാലും കിട്ടൂല. അവര്ക്ക് നമ്മളെക്കാളും തെരക്കാണ് അവര്ക്ക്.
തെരക്ക. ഉം അതന്നെണ്.
ന്നാലും ആരുല്ലാത്തനെക്കാട്ടി കൊറച്ച് സമാധാനം ണ്ടന്ന് പറയാ.
ആഹ്. ന്നാലും ഒല്ള്ള സമയത്ത് നമുക്ക് എന്തിനേലും. കൊന്ന് പിടിക്ക് ട്ടോ എന്നൊക്കെ പറഞ്ഞാല് നോ കിട്ടോന്നൊക്കെ പറഞ്ഞിട്ട് അമുക്കങ്ങട്ട് മാറാൻ അത്രേ ഉള്ളൂ
പിന്നെ എനിക്ക് തോന്ന്ണ് ഈ ഒരു സമയത്ത് അവരെ വല്ലാതെ ജസ്റ്റ് കരയേണെങ്കിൽ മാത്രം നോ ക്യാ മതിയല്ലോ ഈ അല്ലാതെ അവര് അങ്ങട്ട് തിരിയോ മറിയോ വീഴോ അങ്ങൻത്തെ ഒരു ചിന്ത അമ്മക്ക് ചിന്തിക്കേണ്ട കാര്യല്ല എനിക്കോന്ന്ണ് പാല് കൊടു ത്തിട്ട് അവിടെ കെട്ത്തീ ട്ടുണ്ടെങ്കില് അവര് വാശി പിടിക്കുന്ന സേ സമയത്ത് മാത്രം വന്നോക്കിയാമതി നമ്മക്ക് ഈ മനസ്സമാധാനത്തോടെ പണിടുക്കാം പക്ഷെ നേരെമറിച്ച് കൊച്ചുംകൂടിങ്ങട്ട് ആയിക്ക ഴിഞ്ഞാൽ നമ്മള് പണിയെടുക്കണുന്നേള്ളൂ കോൺസെൻട്രേഷൻമൊ ത്തം ഇവരെ ഭാഗത്തിരിക്കും.
ആഹ് അതന്നേണെ അവര് ഒറങ്ങി കിട്ടണ്ടേ എന്തേലും ഒന്ന് ചെയ്യണെങ്കിൽന്നെ ഓരൊറങ്ങിക്കിട്ടേണ്ടിവരും
ഇൻക്കിപ്പാ എന്റെ ചെറുതിനു ഒരു വയസ്സ് കഴിഞ്ഞിട്ടൂള്ളൂ അപ്പോ മൊത്തം പണിയാണ് കോണിമ്മേല് കേറും അത് ഇത് ആൺകുട്ടിയാണ്
പെൺകുട്ടിയാ ആഹ് ആഹ്
അല്ലാൺകുട്ടി മൂത്തത് മാത്രം മോള് പിന്നെ ചെറിയ രണ്ട് ആൺകുട്ടിയാണ് അപ്പൊ ഇപ്പ സ്റ്റെപ്പുമ്മേ കേർണാരണം സ്റ്റെപ്പിന്റെ അവിടെ ക്ലോസെയ്തിരിക്ക ഇപ്പൊഅവന്റെ ചൊട്ടിപ്പറത്ത് കൂടി വേറൊരു ചെർ കൊറച്ച് കൂട ഗ്യാപ്പ്ണ്ട്.
ഗ്യപ്ണ്ടതിലേ തല കേറ്റിയേ ആഹ്
എൻ അത് മേൽക്കൂടി ആഹ് അയിന്മേൽക്കൂടി അപ്പറത്തു കൂടി കേറും അപ്പൊ ആദ്യക്കേണെങ്കില് എനി ക്കി ആളെ പൊറത്ത് വെച്ചിട്ടായാലും എനിക്ക് പോയി കുളികൊക്കെ ചെയ്യാം ഇപ്പൊ അത് പറ്റില്ല ഇപ്പൊ കുളിക്കുമ്പൊള് മൊത്തം മന ഏഹ് മനസതുമേലാണ്.
ഒറങ്ങി ഒറക്കി കഴിഞ്ഞിട്ട് ആഹ് ഒറക്കിയാലും സമാധാനംണ്ടാവൂല നീച്ചോണ്ണാവോ ചിട്ടുക്കെ അമുക്ക് ഒരുതൊര
അല്ല അത് നമുക്ക് ഡോറ് ക്ലോസൈയ്തിട്ട് റൂമില് തൊട്ടി കൊ റച്ച് താഴ്ത്തി കെട്ടിയോണ്ട് ആളവ്ടന്നെറങ്ങി വരലൊക്കെ ഉണ്ട് അവ്ടെ പിന്നെ വല്യ റിസ് ക്കില്ല ഡോറ് ക്ലോസെയ്താ മതി അങ്ങനെ കുളി ഇങ്ങനൊക്കെ ചെലേ സമയത്ത് എനിക്ക് അതും പേടിയാണ് റോഡ് ചെലപ്പോ നമ്മള് ഡോർ ക്ലോസ് ചെയ്ത അയിന്റെ അടിഭാഗത്ത് കുറ്റിയുണ്ടല്ലൊ
ആഹ് ആഹ്
അത് കുറ്റിയിടും അപ്പൊ അതും ബുദ്ധിമുട്ടാണ് നമ്മളകത്തുണ്ടെങ്കി കൊഴ പ്പില്യാ അത അതിനെക്കാട്ടി എട്ടിന്റെ പണിയാണ്.
ആഹ് അതങ്ങനെ തന്നേണ്
ഓഹ് പലതും പല വീഡിയോസ് ലൊക്കെ കാണലുണ്ട്. ഇങ്ങനെ കുറ്റി ഇടുന്ന നമ്മള് അവർ നമ്മള് ചെയ്യണ കണ്ടിട്ടാണ് അവര് ചെയ്യണെ
പൊറത്തെറങ്ങി പോണതൊക്കെ ല്ലേ ഇപ്പൊ
ആഹ് ഇന്നല ഇന്നല അതേപോലേ ര്ന്ന് ഞാൻ വിചാരിച്ച് മറ്റേ പൊ റത്ത് ഇടുന്ന ഒരു ഫാമിലി ചെയറു ണ്ട്. ഈ സിറ്റ് ഔട്ടിൽ ഇടുന്ന ഫാമിലി ചെയറ് അത് മ്മേൽക്ക് മൂപ്പര് കേറലില്ല. കൊറച്ച് ഹൈറ്റ് ഉള്ളോണ്ട് കേറ ലില്ല പക്ഷെ സീഡിൽ കൂടേ അയിന്റ ഒരു ചെറിയ ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഉണ്ട് അത് മ്മേൽ കൂടി ചവിട്ടി കേറീട്ട് ആള് തിണ്ടുമ്മല് കേറിരിക്ക്യാ ഞാനും അടുക്കളയില് പണിയെടുക്ക്ണ്. അയൽവാസി അവിടെന്ന് കണ്ടിട്ട് അവര് ഓടി വന്നിട്ടാണ് തിണ്ടുമന്ന് എടുത്ത് തന്നത് ആ തിണ്ടുമ്മന്ന് നിലത്ത് വീഴായിരുന്നെങ്കില് കഴിഞ്ഞില്ലേ കഥ എന്തോ ഭാഗ്യത്തിന്
എന്താ നമ്മളതുവരെ നോക്കിയതിനൊന്നും കാര്യം ഇണ്ടാവൂലാ ഉം ഉം
അതിന് ശേഷം ഇപ്പം ഇപ്പളും ഡോറ് ക്ലോസ് ചെയ്യും ഫ്രണ്ടിൽത്തെ ഡോറ് എപ്പളും ക്ലോസ്സെയ്തോണ്ടിരിക്കാ ഞാനാലോയ്ക്കാ ക്കിരുന്നു അതുമെങ്ങാനും നെലത്ത് വീണിരുന്നെങ്കില് പിന്നീട് ആഹ് അയ്യോ എന്തോ ഭാഗ്യത്തിന് അവര് കണ്ട് ആഹ് ബാക്കിയിണ്ടാവോ ചെറ് തല്ലേ മറ്റോൻ മ മറ്റ് കൊറച്ച് വെൽതായിറ്റ്ണ്ടെങ്കിലും അവര് കയ്യും കാലൊക്കെ കുത്തിയിറ്റെങ്കിലും ഇതാവും. ആഹ്
ഈ ചെലപ്പോ കുട്ട്യേൾക്ക് ശ്വാസം കിട്ടൂല്ലാ വേദന ആയിറ്റൊന്നും കരയുമ്പോ എനിക്ക് ശ്വാസം കിട്ടൂലാ അങ്ങൻത്തെ പ്രശ്നോക്കെണ്ട്
ആഹ് ആഹ് അതെ അതെ എന്താ നമ്മള് എത്രയാ പണിയെത്തുമ്പോ ഈ അവിടെ കെടന്നോട്ടെ കുട്ട് ട്ടി നോക്കിക്കോളനാ പറഞ്ഞ്
ആഹ് എല്ലാരും അതന്നെയാ പറയാ.
ആഹ് അവിടെ കെടന്നോട്ടേ വേറെ ആഹ്
ചെയിതില്ലാച്ചിട്ടൊന്നും വെരില്ലാ. ഫുഡ് നേരാകുമ്പോ ഇണ്ടാക്കാ കഴിക്കാ ചെയ്താ മതി കുട്ടിനെ നോക്കി പിന്നെ ബാക്കി മതീന്നെയാ പറയാ
എല്ലാരും ആഹ് ആ ഭൂരിപക്ഷം അങ്ങനെ തന്നെ പറയുള്ളൂ നമ്മക്ക് ണെങ്കിലോ ആ പണികള് തീർത്താ ഫ്രീ ആവലോന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മളങ്ങനെ ചിന്തിക്കാ.
പറഞ്ഞാ നമ്മക്ക് അങ്ങനെയല്ലാ നമ്മക്ക് കൊറച്ച് കഴിഞ്ഞാല് നമ്മളെന്നെ ഇത് ചെയ്യണ്ടേ.
ആഹ് ചെയ്യണ്ടേ നമ്മുക്കും ടയേർഡ് ആവുണ് നമ്മുക്കും റസ്റ്റ് എടുക്കണ്ടേ അപ്പൊ ഇവര് ഇവര് ഒണർന്നിരി ക്കുമ്പോ മാക്സിമം പണികള് തീർക്കാനേ ശ്രദ്ധിക്കുള്ളൂ.
തീർക്കാ വിചാരിക്കും ഉം അങ്ങനെ ആഹ് ആഹ് ഇന്നാ ശരി.